ആ
ആ കേക്കണില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം. ചായ കുടിച്ചോ?
കുടിച്ചു.
സ്പെഷ്യൽ ആയിട്ട് എന്തെലും ഉണ്ടേനോ?
ആ സമൂസ
സമൂസ ഉണ്ടാക്കിയതാണോ അത് മേടിച്ചതോ?
ഇപ്പംമേയിച്ചതാ.
ഉണ്ടാക്കലില്ലേ?
ആ എടുക്ക്
കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളാണോ? പ്പം
ഇങ്ങനെ ഒരു വിധം ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും.
യൂട്യൂബ് നോക്കി ഇങ്ങണ്ട് ഇണ്ടാക്കലുണ്ടോ?
ആ യൂട്യൂബ് ഒക്കെ നോക്കി ചെയ്യാറുണ്ട്.
ആ ഞാൻഉണ്ടാക്കലുണ്ട്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ നമ്മളി വീഡിയോസ് ഒക്കെ ഷോർഡ് വീഡിയോ കാണുമ്പോ ഇഷ്ടപ്പെട്ടതാണെങ്കി യൂട്യൂബ് നോക്കി ആസേവ് ചെയ്തിപ്പും ലിങ്ക് ഒക്കെ സേവ് ചെയ് യൂടൂബ് നോക്കി ഉണ്ടാക്കും അങ്ങനൊക്കെ ഇട. അങ്ങനെഎന്തലും ഒക്കെ ഉണ്ടാക്കി കൊടു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നാൾ ഒരു ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ങ്ങനെ രണ്ടു പ്രാവശ്യമായിട്ട് കൊഴപ്പൊന്നല്ല ഉഷാറായിട്ട് ചെയ്യും. കൊഴപ്പമൊന്നുപറഞ്ഞിട്ടില്ല. ആ അങ്ങനെ അങ്ങനെ എന്തേലൊക്കെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിക്കും നമ്മക്ക് ഇങ്ങനെ താല്പര്യം എന്താന്നു വെച്ചാൽ ആ അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് അങ്ങനക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കും ഉം
പിന്നെ എങ്ങനെ യാത്രൊക്കെ ചെയ്യാറുണ്ടാ
ആഹ് യാത്രക്ക് ഇഷ്ടം തന്നെയാണ് യാത്ര പോ ഞങ്ങിപ്പോര് പോയിന്
ഉം എവിടുക്ക
തക്കാടും ഉം അങ്ങനെ അവിടെ നിന്നു അഹ്
ഒരു ദിവസം അവിടെ നിന്നു റിസോർട്ടൊക്കെ
ഏ എൻജോയ് ചെയ്തില്ലേ
എൻജോയ് ചെയ്ത് ന്ന് ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയി ഒര് കാറില് പിന്നെ ഒരു ഫ്രണ്ടും അവന്റെ ഭാര്യൊക്കെ ഇണ്ടേന് അങ്ങനെ പോയി അങ്ങനെ പോയി പോന്നു മഴെക്കെ ഇണ്ടായില്ലേ
ആഹ് മഴയുണ്ട്
അവിടെ എങ്ങനെ മഴൊക്കെ ഇണ്ടാ
ഇവിടെ ഇന്ന് മഴണ്ടേനി എന്നും മഴയൊന്നില്ല
ഏഹ് എടക്ക് വെയില
ആഹ് ഇന്ന് ഉച്ച വരെ മയന്നേ നി മ് അപ്പോ ഉച്ച വരെ മഴ ഇണ്ടായിനി ഉച്ചന്റെ ശേഷം മഴയൊന്നുല്ല
ഉം ഇവിടെങ്ങനെ മഴയും വെയിലും ഇല്ലാതെങ്ങനെ ഇരിക്ണ് ഇങ്ങനെ ഉം എഹ് മൂടിക്കോണ്ടിര്ക്കാ
ആഹ് ഹസ്ബൻഡക്കെ ജോലിക്ക് പോയോ
പോയ്
എന്താ വൈകുന്നേത്തെക്ക് എന്താ സ്പെഷ്യല്
ഏ സമോസ ഏ ഏ ഭക്ഷണെ രാത്രി ഭക്ഷണം ആഹ് ചോറന്നേണ്
ചോറിന്നെ ആഹ് ചിക്കനും മീനൊക്കെ ഇണ്ടോ
ആഹ് ഇന്ന് പച്ചക്കറിയാ
പച്ചക്കറിയാ പച്ചക്കറിയാവുമ്പോ കേടൊന്നില്ല ലൊ വീട്ടില് ഇണ്ടാക്കിയതാ
ഏഹ് ഇല്ല പൊറത്തുന്ന് വാങ്ങിച്ചത
എന്നിട്ട് എന്തൊക്കെണ്ട് വേറെ വിശേഷങ്ങള് വീട്ടില് മൃഗങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഉണ്ടായിക്കണ് കോഴി ആടൊക്കെ ഉണ്ടായിക്കണ് പക്ഷേ ഇപ്പഴില്ല ഏഹ് അവിടെ ണ്ടോ
ആഹ് ഇവിടെണ്ട് ഇവടിം തന്നെ ആ ടും പശു ഒക്കെണ്ടേനി. ഇപ്പല്ല ഇപ്പൊ കോയിന്നെ ഉള്ളു
ഏഹ് ഹെ മ് പശുനെ ഒക്കെ എങ്ങനെ വളർത്തുന്നത് ബുദ്ധിമുട്ടു ണ്ടോ
ആഹ് പുല്ല് എരിഞ്ഞു നോക്കി അങ്ങനെ ഒരു ഇതേണ്
ഉം ഭക്ഷണം കൊറാ വേണ്ടി യേരുല്ലേ. ഉം വള്ളക്കേ?
അതെ കഞ്ഞിയള്ളൊക്കെ എല്ലോട്ത്ത്ന്നും കൊണ്ട്രണം. ആഹ് ആ കൊണ്ടര്ല്ലാണ്. പെരുന്നാക്ക് ടൂറൊക്കെ പോയിനോ?
വലിയ ദൂരക്ക് ഒന്നും പോയിട്ടില്ല. ഇവിടെ അടുത്തൊക്കായി ട്ടിങ്ങനെ പോയി. ഉം. ഓടെ അടുത്തൊക്ക. അടുത്തുള്ള വർക്കിയിലൊക്കെ പോയി.
വേറെ എന്തൊക്കെണ്ടന്ന് വിശേഷങ്ങള് കുട്ടികളൊക്കെ എവിടെ?
അവിടെ പൊറത്ത് കളിക്കണ്ട് പന്ത് കളിന്റെ സീസണല്ലേ? കളി കാണാനും പോവും ആഹ് ഇന്ന് ഞായറല്ലേ? കളിയാണാനും പോവും പിന്നെ അത് കഴിഞ്ഞ് അവിടെ കളിക്ക്ണ്. ഉം.
ട്ട് എന്തൊക്കെ ടൂർ പോയിനോ?
ട്ടല്ല. ഇവിടെ അടുത്തുള്ള പാർക്കില് ദൂരൊക്കങ്ങനെ പോവ്ണ വല്ലാതെ വീട്ടേർക്ക് ഇഷ്ടല്ല ദൂരേയിട്ട്.
എടുത്ത്ക്ക പോവല്ല്.
ഏഹ്
ഉം ദൂരത്ത്ക്ക് അപ്പ ഒട്ക്കും പോയിട്ടില്ല.
ആഹ് പോയിക്ക്ണ് വല്ലാതെ ഇഷ്ടല്ല ഇപ്പഴും പോണതേ.
ആഹ് അഹ് ആ ഹസ്ബൻഡിന്റെ വീട്ട്ലോ? ആഹ് ന്നാ ശെരി വേറെന്തക്കെ
ഉം ചായുട്യൊക്കെ കഴിഞ്ഞാ?
ചായ കുടി കഴിഞ്ഞു. ഞാപ്പോ കുടുംബശ്രീക്ക് ഇങ്ങനെ പോയി വരാണ് ഞായറാഴ്ച ആയണ്ട് ഇവടെ കുടുംബശ്രീ ഇല്ലീസാണേ.
ഏഹ്
ആഹ് അപ്പൊ അതിന്ങ്ങനെ പോയി വന്നതാ ആഹ് എന്താ കൊറ ച്ച് പോവാണ്ട് നട്ക്കാൻല്ല ദൂരം തന്നെഒള്ളു. അവിടെ കുടുംബശ്രീയിലൊക്കെ ഉണ്ടോ? ഇല്ല അങ്ങൻത്തെയ്ലൊന്നുല്ല. ഉം ബുക്കൊക്കെ വായ്ക്കോ?
ട്ടെക്കെ വയിട്ടൊള്ളൂ. ബുക്ക് വായിക്ക്ണൊക്കെ ഇഷ്ടാണ്.
ഏത് ബുക്ക്‌?
ലൈബ്രറി ബുക്കൊക്കെ കിട്ടിയാ വ വായിക്കും.
കുട്ട്യേളൊക്കെ സ്കൂള്ന്ന് കൊണ്ടലുണ്ടോ വായിച്ചാന്ന്?
ഈ സ്കൂൾന്ന് അവിടന്ന് അവര് വൈക്കും. ഇങ്ങട്ട് വീട്ടിക്ക് കൊട്ന്നിട്ടില്ല.
ഉം അല്ലാതെ ലെ ലൈബ്രറി ണ്ടോ അടുത്ത്?
ആഹ് ഇവിടെ അടുത്ത് ടൗണിലുണ്ട് കാ ക്ക വരുമ്പോ കൊണ്ടരും. അപ്പൊ അങ്ങനെക്കെ വായിക്കൽണ്ട്.
ഇതെ.
ഉം ലാസ്റ്റ് കൊർ ചൈ വായിച്ചിട്ട് വല്ലാതെ ഓർമല്യ പേര്. ഇയ്യ് വയിക്കൽണ്ടാ? ലെ
ലേട്ത്ത് വായിച്ചിൽണ്ടോ? ഞാനിപ്പൊ കൊറേയായി ആഹ് അം തന്നെ ഇപ്പൊ ഫോണിലൊക്കെ ഇങ്ങനെ വായിക്കല്ണ്ട് പ്രദിലിപി അർഞ്ഞൊരു കഥക്കെ ണ്ടായ്ഞല്ലോ.
അതന്നെ അങ്ങനെക്കെണ്ട്. ഉം പിന്നെ ഇപ്പ യൂട്യൂബ് ഒക്കെ ഇണ്ടായതൊണ്ട് ഇൻസ്റ്റ ഒക്കെ ഇണ്ടായതൊണ്ട് അതിലൊക്കെ ഓരോ രുവീഡിയോ കാണല്. എല്ലാ യൂട്യൂബും അഹ് ഇൻസ്റ്റക്കെ ണ്ടായതൊണ്ട് അതിലിരുന്നാലും ടൈമ് പോണതറിയില്ല.
ആഹ് അതാണ് ഇപ്പൊ വേണ്ടതൊക്കെ യൂട്യുബിലും ഇൻസ്റ്റയിലും കിട്ടല്ലേ.
അപ്പൊ വായന കൊറയൂ.
ഉം വായന കൊറയും.
ഉം
പിന്നെ ഇപ്പോ ഓരോരോ ഇതാണല്ലോ പച്ചക്കറിക്കെ ഇണ്ടോ
പച്ചക്കറി ആദ്യൊക്കെ വീട്ടില് കൃഷി ചെയ്തിരിക്കയാണ് ഇപ്പ അങ്ങനെ വീട്ടിലില്ല പിന്നെ മുരിങ്ങക്കാ ക്കണ്ട്
ആഹ്
കൃഷി ചെയ്യണല്ല വീട്ടിലുള്ളതാണ്.
ആഹ്
ഉം അത് ഇങ്ങനെ പൊറത്തായിട്ട് വിക്കൂലാന്ന് പറയണ്. ആവശ്യക്കാർക്ക് കൊടുക്കുവോ ഇങ്ങനെ വിക്കൂല.
ഉം അവനൊന്റെ ആവശ്യത്തിന് എടുക്കാലോല്ലേ.
ആഹ് പിന്നെ കുടുംബത്തില് പൊറത്തൊക്കെ അങ്ങനെ ആൾക്കാര് ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കും. പിന്നെ ആയൽവാസികൾക്ക് കൊടുക്കും.
ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ കൊടുക്കാനുണ്ടാവോ
ആഹ് ആ ഇഷ്ട്ടപൊലെണ്ടാവും. ഉം ഇല്ല്യ പാടല്യ. ഇവിട മ റ്റ അത തന്നെ ഇഷ്ട്ടപോലെഇണ്ടാവും ഹും
പാടൊക്കെണ്ടങ്കി പിന്നെ ഇഷ്ടം മാതിരി ആ അല്ലാതെ ഇണ്ടാവുമ്പോ അങ്ങനെ
ആഹ് ഇവിടെങ്ങനെ അടുത്ത് വല്ലാതെ പാടായിട്ടുള്ള ഏരിയല്ല.
ക്കളി ആട്ട ആ വേറെന്തൊക്കെണ്ട് ന്ന്ട്ട് വിശേഷങ്ങളൊക്കെ ഇവടെണ്ട് കൊറച്ചൊക്കെ പച്ചക്കറിയൊക്കെ. അങ്ങനെ കൊറെ ഐറ്റംന്നുല്ലാ എന്താ ഈ മഞ്ഞള് ആഹ് ചെറു ആഹ് പച്ചമഞ്ഞള് ഇണ്ട് അത് പിന്നെ പൊടിച്ച് ഒരു വർഷത്തിന്ന്നെ ഇണ്ടാവും ഇവടെ പൊടിപ്പിച്ചങ്ങാണ്ട് ആഹ് വീട്ടത്ത് എന്താ പൊടിച്ചോണക്കിങ്ങാണ്ട് അങ്ങനെ ഒണക്കി പൊടിച്ചുങ്ങാണ്ടേ പിറ്റത്തെ വർഷം ആവോളം ഇണ്ടാവും. പിറ്റത്തെ വർഷം വീണ്ടും അത് അടുത്ത വർഷത്തിന് അങ്ങനണ്ടാക്കലാണ് പിന്നെ ചെറുതായി മത്തന്, പയറ്
ഉം
വൈതാനങ്ങ, വെണ്ടക്ക പറഞ്ഞാല് വെണ്ടക്കല്ലാ
ഉം
സിനിമക്കെ കാണാറ്ണ്ടാ?
ഞാന് സിനിമ കണ്ടിട്ടില്ല. തിയറ്ററില് പോയി കാണലില്ല വീട്ട
ഇല്ല ഇവടന്ന് തിയറ്ററില് പോയി കാണൂല. വീ
ആഹ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കങ്ങനെ കാണുല്ലോ. എന്താ ഫേസ്ബുക്കിലൊക്കെ ഷോട്ട് വരുന്നങ്ങനെ കാണും. പറ്റിയതാണെങ്കില് യൂട്യൂബിൽ അടിച്ചോ
ആഹ്‌ അതെ
അങ്ങനെ യൂട്യൂബിലിങ്ങനെ കാണും. നമുക്ക്ഷ്ടപ്പെട്ട കോമഡി മൂവിയാണ് കാര്യത്തി എനിക്കിഷ്ടം. പിന്നെ എല്ലം കാണും ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി ഇങ്ങനെ അതെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാണും ഷോ ട്ട് ഫിലിമൊക്കെ കാണും ചെൽപ്പോ പാട്ടള് ഇങ്ങനെ കേക്കും കാര്യം ഹിന്ദി പാട്ടളാണ് ഇൻക്ക് ഇഷ്ടം പിന്നെ ഈഹ് ഷാഫിന്റേം അങ്ങനെ ആൾക്ക കരവോല പാട്ടൊക്കെണ്ടല്ലോ ആഹ് മാപ്പിള പാട്ട് അങ്ങനത്തെക്കെ കേൾക്കാനെല്ലാം
മ് മ് ആ ഏതാ ഭാഷ ഏതായാലും നമ്മക്കൊരിഷ്ടം തോന് യാൽ അത് ഏത് ഭാഷയായാലും കേൾക്കുവല്ലോ, മ് മ്
ഇതൊന്നും അറിയില്ലെങ്കിലും അങ്ങനെ കേക്കും.
അ ആഹ് ആ നമ്മള് അർത്ഥ അറിഞ്ഞിട്ടല്ലല്ലോ ഓരോര് ഇഷ്ടം തോന്നുമ്പ കേക്കണ്ണ്ട് ആഹ് ആഹ് ആഹ് എന്നെ വല്ലാതെ ഇഷ്ടാവും.
ആഹ് അങ്ങനെ പാട്ടൊക്കെ കേക്
ആഹ് പാട്ടെക്കൽണ്ട് പാട്ട്ന്ക്ക് നല്ല ഇഷ്ട്ടാ കേ
ആഹ് ഞാനാദ്യം നല്ലോണം കേ പണിയെടുക്കുമ്പോഴും എവിടിക്കേലും പോവാന് എന്ത ഡ്രസ്സൊക്കെ അങ്ങനെ നമ്മള് മാറ്റി വരുമ്പോ അപ്പോളൊക്കെ കേക്കും പിന്നെപ്പോ, ആ യാത്ര ചെയ്യുമ്പോ ളൊക്കെണ്ട്.
മ്
ആയിക്കോട്ടെ.